ഹലോ കേൾക്കാവോ ആഹ് കേൾക്കാം കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം സുഖാണ് ഇവിടുത്തെ കാലാവസ്ഥ കൊഴപ്പൊന്നില്ല അവിടത്തെ എങ്ങനെയുണ്ട് മഴ ആഹ് രാത്രി മാത്രേ ഉള്ളു
ആണോ ഇവിട ആന്നെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ ആട്ടോ രാവിലെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്തരീക്ഷം കണ്ടപ്പോ മഴയാന്നാ വിചാരിച്ച തുണിയെല്ലാം അലക്കാൻ ഒരു കുറച്ച് ചൊന്ന് മാറ്റി വെച്ച പക്ഷെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ വന്നപ്പോ ഒരു ഒമ്പത് പത്തൊക്കെ ആയപ്പോ വെയില് വന്നപ്പോ അപ്പോഴത്തേക്ക് എല്ലാം അലക്കിയിട്ട്
ആഹ് ഇവിടെ പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ഉണക്കും പിന്നട് ചെറു ചൊറുതായിട്ട് രാത്രി
ആഹ് മിഷെൻ അകത്ത് ഒക്കെ തുണി എപ്പഴും ഇടാൻ പറ്റ റ്റത്തില്ല അതുകൊണ്ടാ നല്ല തുണികളൊക്കെ മെഷീനകത്ത് ഇ
ആഹ് നല്ല തുണിയല്ലേ നമ്മളിങ്ങനെ ഡെയിലി ആയിട്ട് ഉപയോഗിക്കൂലേ ദിവസേന ഉപയോഗിക്കൂലേ ആഹ് അത് കാരണം നമുക്ക് ദിവസേന ഉപയോഗിക്കേണ്ടതാണല്ലോ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നം അല്ലേ
ഉം ശരിയാ കല്ലയിലിട്ട് ആഹ്
കീട്ട് ഉണക്കിയിടും
ഉണക്കി അത് കൊഴപ്പമില്ല ഇവിടെ ഇവിടെയും ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ പിന്നെ കല്ലോൽ വിരി അതുകൊണ്ട് പിന്നെ കഴുകി അങ്ങ് ഇടും അന്നാലും അയ ഒക്കെ കെട്ടിയിട്ടുണ്ടല്ലോ അകത്തൊക്കെ അയ ഒക്കെ കെട്ടിയിട്ടായിരുന്ന മഴക്കാലത്ത് ഈ ക ണ്ടിനു ഈ തുടർച്ചയായിട്ടു മഴ പെയ്ത കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോഈ തുണി എല്ലാം കഴുകി അകത്ത് തന്നായിരുന്നു വിരിച്ചു ഇടുന്നതും ഒക്കെ
ആഹ് ആഹ് ഇവിടെ പിന്നെ മഴ പെയ്താല ആകെ ഒരു പ്രശ്നം മുറ്റത്ത് വെള്ളം നിറയും
ആ അങ്ങനെയല്ലേ ഞങ്ങളും കണ്ടത്തിന്റെ സൈഡിലായോണ്ട് ആ ഈ സൈഡിലൊ ഒക്കെ ആയകൊണ്ട് വെള്ളം കേറുവായിരുന്നു പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യത്തെ മഴയ്ക്ക് അങ്ങനെ കേയറിയില്ല വലുതായിട്ട്
ആ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഈ വഴിൽ ഞങ്ങളെ ആണ് ലാസ്റ്റ് വീട് അപ്പൊ ഞങ്ങളൊരു താഴ്ചയിൽ നിൽക്കണ പോലെ അപ്പൊ വെള്ളം പെയ്താല് അല്ല മഴ പെയ്താല് വെള്ളം എങ്ങോട്ടും പോവാൻ ഒന്നും പറ്റൂല്ല അപ്പൊ ഇവിടുത്തന്നെ ഇങ്ങനെ നിറയും ഒരു ദിവസം ഫുൾ മഴ പെയ്തു ഒരു രാത് ഫുള്ള് മഴ പെയ്തപ്പോൾ ഇവിടെ തിണ്ടിൻ്റെ മേലെ വരെ വെള്ളം വന്ന്
ആ ഒരു ഒന്നൊന്ന് ഒന്നര ആഴ്ചക്ക് മുന്നേ ഒരു ജോക്കെഴ നല്ല രീതി മഴയാ ഇന്നാ നിർത്താതെ പെയ്യുവായിരുന്നു ആ അന്നേരം ഇവിടെയും വെള്ളം കുറച്ച് ഇങ്ങോട്ട് കേറിയില്ല കണ്ടത്തിന്റെ സെയ്ഡിലൊക്കെ വെള്ളം കയറിയായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇങ്ങോട്ട് കേറുവായിരിക്കുംന്ന്
ആ ഞങ്ങളും വിചാരിച്ചു പിന്നെ ഇങ്ങനെ പഞ്ചായത്തിന്നെല്ലാം ആളുകൾ വന്ന് അവിടെ ഇവിടെ ഒക്കെ ചാലൊക്കെ കീറി ശരിയാക്കി
ആ നോക്കണം എപ്പഴും ശ്രദ്ധിക്കണം പാടമൊക്കെ ആവുമ്പോളെ ആ ശ്രദ്ധിക്കണം കാരണം ഈ ചിരട്ടയോ അങ്ങനെ ക്ക് ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെന്തെങ്കിലൊക്കെ ഒരു പാത്രം കിടക്കു നമ്മളത് കാണ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ കണ്ണി കാണാത്ത എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ കൊതുകൊക്കെ മുട്ടയിട്ടേ മഴയൊക്കെ പെയ്ത് അത് പിന്നെ പനിയായി അസുഖവായി പിന്നെ അതിന് പുറകെ ആശുപത്രി നടക്കണം അങ്ങനെ
ഇവിടെ നല്ല പ്രശ്നമാണ് കാരണം മുറ്റം ഒന്നും നമ്മള് സാധാ മണ്ണ് പോലെ തന്നെയാണ് അതുകൊണ്ട് വെള്ളം നിന്നാലും എങ്ങോട്ട് പോവാനുള്ള അവിടെ തന്നെ തങ്ങി നിന്നിട്ട് ചളി ആകെ
ആണല്ലേ ആ ഞങ്ങക്ക് ഈ കഴിഞ്ഞ ആഴ്ചയല്ല ഇവിടെ വീ ട്ടിലുള്ളവർക്കെല്ലാം പനിയായിരുന്നു ആശുപത്രിയിലൊക്കെ പോയി ട്രിപ്പ് ഇപ്പൊക്കെ ഇട്ട് കിടക്കുവായിരുന്നു അതി ദൂരെ യാത്രൊക്കെ പോയിട്ട് വന്ന് അന്നില്ലല്ലോ ശ്രദ്ധിച്ചാ മതി ഒരു നല്ല രീതിയിൽ നമുക്കാരെയും ആ അങ്ങനെ അങ്ങനെയല്ലേ ആ ശ്രദ്ധിക്കണം ഇപ്പോ ഒരാക്ക് ഏ ഇപ്പൊ നമ്മള് പഠിക്കാൻ പോയാലും ഒരാൾക്ക് വന്നാ മതി കൂട്ടാർക്കാർക്കെങ്കിലേ പിന്നെ നമ്മക്കായി പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന് ആർ കെങ്കിലും വന്നാ മതി പിന്നെ എനിക്ക് ആ എനിക്ക് ഒരാഴ്ച കഴിയുമ്പളേ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് പെട്ടെന്നാ പനി പിടിക്കുന്നെ നമ്മൾ ആദ്യം ഒന്ന് നല്ലായിട്ട് നോക്കിയാൽ മതി ആവിയൊക്കെ പിടിച്ചങ്ങ് മാറ്റാൻ പറ്റുന്നാണ് അങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ആ തന്നെ പോണം ഉം പക്ഷെ ഇപ്പൊ ആശുപത്രി പോകാതിരിക്കാൻ പറ്റത്തില്ല
പറ്റത്തില്ല ആ ഇപ്പൊ ഇപ്പൊ പിന്നെ എന്തായാലും മെഡിസിൻ പോലും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കി തരില്ലന്ന് പറഞ്ഞത് ആ ആ കാരണം എന്തെല്ലാം മരുന്നാണ് കുടിക്കണന്നറിയില്ലല്ലോ
അതെ ശരി നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നാ നേരിട്ട് മെിക്കൽ സ്റ്റോർ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവര് തരുന്നത് ശരിയാണോ നമ്മള് കഴിക്കുന്ന ശരിയാണോന്ന് അറിയില്ല അതെ അതെ അതെ സത്യാണ് അതുപോലെ തന്നെ പാ സെറ്റമോൾ കഴിക്ക പിക്കുന്നതന്നെ ഇതുപോലെ ദൂഷ്യമുള്ള വേറൊന്ന് ഇല്ല അതന്ന് പറഞ്ഞ ആ ഡോൾ അതെ അതെ സിക്സ് ഫിഫ്റ്റി അല്ലെ അറുനൂറ്റി അമ്പത് എം ജിയുടെ ഒരെണ്ണം ഉണ്ടല്ലോ ഡോളോ അത് കഴിക്കേ ചെയ്യരുത് അതുപോലെ നമുക്ക് ആ അത് തന്നെയാണ് സത്യാണ് സത് അങ്ങനെ കഴിക്കരുതെന്നാ പറയുന്നേ ഈ ഇടക്ക് ഞാന് ഇൻസ്റ്റഗ്രാമിലൊ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ഡോക്ടർ പറയണത്‌ നമ്മള എന്തെലൊ ഒരു അസുഖം വന്ന് കഴിഞ്ഞാ ആദ്യം കഴിക്കുന്ന മരുന്നാ
ഇപ്പൊ വാർത്തൽ തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങനെൊന്നും ഇനി കൊടുക്കില്ലന്നൊക്കെ ഇപ്പൊ ഫുള്ള് കർശന ആക്കിക്ക്ണ് ഇപ്പൊ പല അസുഖങ്ങളും വരുന്നുണ്ടല്ലോ
അതെ അതെ സത്യാണ് ഉം ശരിയാ ഇനിയിപ്പോ ഉള്ള ഇനിയുള്ള കാലത്ത് എന്തൊക്കെയാ വരാൻ പോകുന്നേ ന്നാർ
അറിയില്ല അപ്പൊ ഒരു കൊറ കൊറോണ വന്ന പോലെ തന്നെ ഇനി വേറെ എന്തെങ്കിലും വലുത് വരോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് കാരണം ഇപ്പ തന്നെ പല അസുഖങ്ങളും ഓരോ സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്
അതെ അതെ നമ്മള് പണ്ട് ജീവിച്ച കാല അല്ലല്ലോ ഇപ്പം ഇപ്പൊ പുതിയതായിട്ട് ഓരോ രീതി മാറിയേക്കൊണ്ടിരിക്കുവോ അപ്പ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെ തരം അസുഖങ്ങളാ ഓരോ ദേശത്ത് ഓരോ രീതിയിലുള്ള അസുഖങ്ങളാണ് നമ്മളത് കാണുമ്പോൾ പേടിയാണ് നമ്മുടെ ഇങ്ങോട്ട് വരരുത് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അയ്ന്റെ ചെറിയ രീ വരുന്നുണ്ട് ആ അതെ നമ്മുടെ നാട്ടിലുണ്ട് സത്യം വാർത്തയൊക്കെ എടുത്ത വെച്ച് നോക്കിയ തന്നെ അറിയാം
ആഹ ആഹ ശരിയാണ് അല്ലെ ആ കഴി കഴിച്ചിട്ടില്ല ഉമ്മ ഫുഡ് ഉണ്ടാക്കണള്ളു
സമയാ ആയില്ലല്ലേ ആഹ് ഞങ്ങളും ചിലപ്പോ താമസിച്ചൊക്കെ കഴിക്കുന്നത് ഇപ്പ ഇപ്പം കുറച്ച് നേരത്തെ ഏഴ് ഏഴര ഏഴേമുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കും കഴിക്കുവായിരുന്നു ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല ഉം ആ അതെ ആഹ ജോയ്ത് പാചകൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് ഞാൻ കേറിയില്ലായിരുന്നു അപ്പം അമ്മയാണ ല്ലാം ഉണ്ടാക്കിയത് അപ്പം കേറിയില്ല ഇന്ന് എന്തായാലും ആഹ അതെ അതെ പിന്നെ പഠിത്തൊക്കെ എങ്ങനെ പോവുന്നു അതെ അതെ പഠിത്തൊക്കെ എങ്ങനെ പോവുന്നു
പഠിത്തം കുഴപ്പൊന്നുല്ല ഇപ്പ ഞങ്ങക്ക് രണ്ടാം വർഷം ക്ലാസ്സ് തുടങ്ങിയിട്ടുള്ളു
ആണോ നന്നായിട്ട് പഠിക്കുവോ അതെല്ലെ നന്നായിട്ട് പഠിക്കുവോ ആ ഓവറായിട്ട് പഠിക്കണ്ടന്നേ ഞാനും പറയത്തുള്ളൂ കാരണം ഞാനും അങ്ങനെ വലിയ രീതീലൊന്നും പഠിക്കാറില്ലായിരുന്നു പഠിക്കും ആവശ്യത്തിന് പഠിക്കും ഇങ്ങനെ വല്ല്യ ഒരു ന്നു ക്ലാസ്സില് ഫസ്റ്റ് എന്നുള്ള രീതീലൊന്നുല്ല
ക്ലാസ്സില് ഫസ്റ്റ്ന്നല്ല എന്നാലൊരു നയ്ൻൻ്റീൻ എബൗ ഉണ്ടാവ് ഫുള്ളില്ല പക്ഷേ നയന്റ്റീ എബൗ അ
ത്തൊരി പഠിക്കണം നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതീ പഠിക്കണം അങ്ങനെ കുത്തിക്കേറ്റി നമ്മളിപ്പം നമുക്കോരോ ടീച്ചർമാരൊക്കെ ആണെങ്കിലു ഒരു പ്രഷറ് അങ്ങനൊള്ള രീതീൽ പഠിക്കണം അഎന്റെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞന്നേഉള്ളൂ ഏട്ടോ അങ്ങനെ പഠി ച്ചാലും നമുക്ക് ജോലി കിട്ടണവെന്നില്ല
ആ എനിക്ക് പഠനംന്നല്ല എനിക്ക് പഠിക്കും വേണം അന്നാ അതിന്റെ കൂടെ കളി വേണം എല്ലാതും വേണം അങ്ങൻത്തെ ഒരു ഇതില് പോണം പഠിക്കേണ്ട സമയത്ത് പഠിക്കും അല്ലാത് സമയത്ത് കളി ആ അങ്ങൻത്തെ ഒരു മൈൻറ് ആണ്
ചെല കുട്ടികള് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് ഇരി
ആഹ് കാരണം അവർക്കാണ് കൂടുതല് ടെൻഷന് വരുക ഒരു ഒരു മാർക്ക് പോലും കുറഞ്ഞാല് അവർ ക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം
സത്യം അതെ അവരുടെ ആഹ് അവരുടെ മാ
ത്രേം പഠിക്കരുത്
അതെ അത് സത്യായിട്ടുള്ള കാര്യാണ് ഉം അതെ അതെ പ പഠിക്കണം എല്ലാ ആവശ്യത്തിനും പഠ്ത്തം മാത്രാല്ല എല്ലാ കാര്വാണെങ്കിലും ആവശ്യത്തിന് ഇപ്പോ അവര്ടെ പേരൻറ്സിനാരിക്കും ഏറ്റവും കൂടുതൽ വെഷമം ഗൊ അവർടെ മക്കക്ക് ഒരു മാർക്ക് കൊറഞ്ഞാ അവർക്ക് അങ്ങനെ പേരൻറ്സിനാണ് നമ്മളെ ഇതാ ക്കുന്നത് അവരെ ആവ് ഒരു മാർഗ് കൊറയുമ്പോ നമ്മളോട് ചോയ് ഗ്യ അപ്പ ആ ഒരു പേടിക്ക്യായിരിക്കും നമ്മളൊരു മാർക്ക്കൊറയുമ്പോ അത്രീം ആ വെപ്രാളപ്പെട്ടിട്ട് ടെൻഷ്നടിച്ച് കരയേ ക്
ആഹ് പക്ഷെ ഇന്റെ വീട്ടില് അങ്ങനൊന്നുല്ല ഇന്റെ വീട്ടില് ഇപ്പ ഞാൻ നല്ല മാർക്ക് വേടി ചുചിട്ടും അല്ലേങ്കി മാർക്ക് വേടിച്ചില്ലാച്ച്ട്ടും വീട്ടാരായിട്ടൊന്നും ദോശായിട്ടൊന്നും പറിയില്ല ആ നല്ല
ആതെ ലെ. അതെ അതെ നല്ല പോലെ പഠിച്ച് പഠിച്ചാ മതി. അയിന്റെ ആവശ്യെ ഒള്ളൂ
ആഹ് വീട്ട്കാർക്ക് ഞാ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായിട്ടില്ല ഇപ്പൊ പത്താം ക്ലാസ്സായാലും പ്ലസ് ടു ആയലും ഇപ്പ ഞാൻ ഡിഗ്രി വരെ ഗവൺമെന്റ് കോളേജിലാ പഠിക്ക്ണത് അത് ത്രീ വരെ ഇങ്ങള് നല്ല പോലെത്തെന്ന പഠിച്ചിട്ടാണ് ഇത് എനിക്ക് കിട്- പക്ഷെ എല്ലാ പരിപാടിക്കായാലും എല്ലാ കളി എല്ലാത്തിലുണ്ട് ഞാൻ
പഠിത്തം മാത്രല്ല വേറെ എന്തെങ്കിലും ഒരു ഇതിലൊക്കെ എങ്ങനാ
ആഹ് ആഹ് വേറെ ആ കോളേജില് നമ്മളിങ്ങനെ കോളേജില് പരിപാ ടികൾണ്ടാവല്ലോ ഡാൻസ്
അതിലെ
അങ്ങനെ കരവിൽ പ്രോഗ്രസൊക്കെ എടുക്കും ആ പിന്നെ അങ്ങ
ആ അങ്ങനൊക്കെള്ള കാര്യത്തി പങ്കെടു ക്കേം വേണോന്നാ അതെ അ ആ അതെല്ലെ ആ കോളേജി പഠിക്കുമ്പോ ഞാനും അങ്ങനൊക്കെ ആയിരുന്നു പഠിത്തം മാത്രല്ല ഓരോ ആർട്സിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കായിരുന്നു ഡാൻസിലും പാട്ട് എനിക്കറിയത്തില്ല പങ്കെടു ത്തിട്ടും കാര്യയില്ലന്നറിയാം പിന്നെ ഡാൻസിലായിരുന്നു എനിക്കിഷ്ടം പിന്നെ പാട്ട് ഞാനങ്ങനെ എന്ത് ഗ്രൂപ്പായിട്ടൊക്കെ ആ ഗ്രൂപ്പ് സോങൊക്കെ ഞാനും അതെ അതെ എനക്ക് അയിനുള്ള ധൈര്യല്ല ഗ്രൂപ്പ് സോങൊക്കെ നിന്നാപ്പോലും എനിക്കറിയ എന്റെ വോയിസ് കൊള്ളത്തില്ലന്ന് എനിക്കെന്നെ തോന്നോണ്ട് ഞാൻ പോയി നിക്കത്തില്ല അപ്പൊ എടക്കോ വല്ല പുറകിലോ വ ല്ല അവരെ നമ്മളെ വിളിക്കുമ്പോ പോയി നിക്കും അല്ലാതെ ഞാനങ്ങനെ ആ അതെ അതെ ഞാനും അങ്ങനെന്നെ സൈഡിലൊക്കെ പോയിന് അതെ അപ്പം ചെലപ്പോ ഇരിക്കേണ്ടി ചിരി വരും ഞാനാണെങ്കി അവരെ എങ്ങോട്ടായാലും അത് കൊളവാക്കുന്നെര്തീട്ട് എനിക്ക് ഞാൻ പാടുന്ന സ്വന്തായിട്ട് നമുക്ക്ചിരി വരത്തില്ലേ അതുപോലെ ഞാൻ കടന്ന് ചിരിക്കും അപ്പ ഞാൻ വെറുതെന്തിനാ അവരെയും കൂടെ കൊളവാ ക്കുന്നെ ഞാൻ മാറി നിൽകൊക്കെ ചെയ്യും
നിങ്ങൾ വേറെന്തേലുംജോലി ചെയ്യുന്നുണ്ടോ
ആ ഇല്ല ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല ഉം പിന്നെ വി ആ ഉണ്ട് ഉണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ സുഖായിട്ടിരിക്കുന്നോ സുഖായിട്ടിരിക്കുന്നു അല്ലെ എല്ലാരും ആ ഉണ്ട്ണ്ട് വീട്ടിലൊക്കെ പോകുന്നുണ്ട് വീട്ടിലെല്ലാരും ഉണ്ട് ഉണ്ട് വീട്ടിലെല്ലാർക്കും സുഖമായിട്ടിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ആ ഭക്ഷണം കഴിച്ചില്ല ഞാനന്നും ഏഴര ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴ കഴിക്കുന്ന ഇച്ചിരി കഴിച്ചില്ല
അതെന്താന്ന് വൈകിയോ
അല്ലല്ല വൈകി ന്നല്ല ഞാനിപ്പ സ്നാക്സ് കഴിച്ചതേള്ളൂ ചെറിയ രീതിയിലൊന്ന് കഴിച്ചു അതുകൊണ്ട് പിന്നെ ച്ചോ ചോറൊന്നും ചോറ്ചിരി കഴിഞ്ഞിട്ടേ കഴിക്കുന്നൊള്ളൂ ഇപ്പ ഇരുന്നപ്പോ എനിക്ക് വെശന്നപ്പോ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് കൊർച്ചേരം ഫോൺ നോക്കിട്ട് പിന്നെങ്ങ് കെടന്നൊറങ്ങും ഗെയിമ് കളിക്കുആയിരുന്നു ഞാൻ ഫോണിനകത്ത് ആ ഗെയിമൊക്കെ ഷ്ണിച്ചിട്ടുണ്ട് ചുമ്മാ ഇപ്പൊ കൊറച്ച് നാളായിട്ട് ഒന്ന് രണ്ടായി ഉച്ചയായിട്ട് ഗെയിമ് കളിച്ചോണ്ടങ് കെടന്നങ്ങോർങ്ങും അത് കളിക്കുമ്പോഴേക്കന്നെ അങ്ങ് ഒറക്കം വരും റീൽസ് കാണുന്ന പോലല്ല ല്ല ഗെയിമ് കളിക്കുമ്പങ്ങ് ഒറക്കം വരും
ട്യൂബിൽ ഒന്നും കയറൂല്ലേ അപ്പൊ അതാണല്ലോ എല്ലാരടത്തും
ആ ഇൻസ്റ്റയിലൊക്കെ രാവിലെെ കേയറും കേട്ടോ അപ്പൊ രാവിലെ കേയറി നോക്കും ഇഷ്ടപ്പെട്ട റീൽസൊക്കെ സേവ് ആക്കി വെക്കും നേരത്തെ ഞാൻ റീൽസ്ക്കെ ചെയ്ത് നോക്കുവായിരുന്നു ഇപ്പ ഇല്ല അങ്ങനെ ഇഷ്ട ഇഷ്ടപ്പെട്ടൊക്കെ നോക്കും പിന്നെങ്ങങ് ആ ആണോ ഫോൺ എടുക്കാൻ പറ്റത്തില്ല കുഞ്ഞു വന്ന് കരയും ആണോ അത് നല്ലതാ കുഞ്ഞെ കുഞ്ഞിനെ കാണാതെ ഒന്നാമത് ഞാൻ ഫോൺ നോക്കുന്നെ മൂന്ന് വയസ്സ് ആവുന്നതേ ഉള്ളൂ അപ്പൊ അവള് ഫോൺ എടുക്കുമ്പോ വന്ന് പിടിക്കും അവളെ പേടിച്ചിട്ട് ഞാനങ്ങ് മാറ്റുവ
ആ കുട്ടികൾക്കാണെങ്കിലും ഫോണിനോട് ഒരു അഡിക്ഷൻ വന്ന പിന്നെ അതുമന്ന് ഇറങ്ങില്ല
ആ അതെ അതെ ശരി എന്നാാലേ ശരി ശരി വെക്കുവാണെ